അ
ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷോ?
ഉം നല്ല വിശേഷം
ഉം ചോറൊക്കെ തിന്നോ?
ആ ഹ് ചോറൊക്കെ തിന്ന്
ഊമ് മക്കളൊക്കെ സ്കുക്കൊയി ഇപ്പൊ ഫ്രീയയിക്കാരല്ലേ
ആ ഇഞ്ഞി ഒരു നാല് മണി വരെ ഫ്രീയല്ലേ
ആഹ് ഹ് ഹ് ഹ് ഹ അയ് ശെരി. ഉം. എന്തൊക്കെയ മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാനൊക്കെ കൊണ്ടോകല്
എന്താ കേങ്ങ് പൊരി ച്ചതോ സോയാബീൻ ആ അല്ലെങ്കിൽ സോയാബ് അയ്ന് കോളിഫ്ലവർ അങ്ങനെ ഫ്രൈ ആക്കിയുള്ളു പറ്റാ അങ്ങനെ പീ രെ ഒന്നും പറ്റൂല്ല
ഏ അത് ശെരി ആ കോളിഫ്ലവർ പൊരിച്ച് അങ്ങനത്തൊക്കെല്ലേ ഏ അത് ശെരി
ഫ്രൈ ആക്കി കൊടുക്കും
ഉം അത് ശെരി.
ചെറിയാൾക്ക് പിന്നെ കൊടുത്തു വിടണ്ട, അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കൂലേ.
ആഹാ അത് ശെരി.
അങ്ങനെ.
അപ്പോ പിന്നെ വെല്ലിയൊൽക്- ക്കാറല്ലേ വണ്ടീവേര?
ആ വലിയരന്ണ്ട, ഓല് ഫുഡ് കൊണ്ടുപോവും.
സോയാബീൻ എങ്ങനെ? നിങ്ങള് തക്കാളി അങ്ങനെകിട്ടാണ്ട്- കൊണ്ടോല, അതോ പൊരിച്ചതോ?
അല്ല നമ്മള് ആദ്യം തിളപ്പിച്ചടുക്കും. എന്നട്ട് പിന്നെ അതിന്റെ- വെള്ളമൊക്കെ പീച്ച് കളിഞ്ഞിട്ട് വലിയ സോയാബീൻ ആണെങ്ക- ത് മുറിച്ചും അവിടെ ഓലക്ക് ചെറിയതള്ളൂ ഇഷ്ട അങ്ങനെ.
ആഹ ആഹാ...
അങ്ങട്ട് ഞാന അതില് മറ്റേ മുളകും, പൊടി മഞ്ഞപ്പൊടി- ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൊറച്ച് കോൺഫ്ലറും- ഉപ്പ കെട്ടുംങ്ങാണ്ട് നമ്മള്, ചിക്കനൊക്കെ മസാല തേക്കൂല്ലേ? അതേപോലെ.
അതേപോലെ പൊരിച്ചൂല്ലേ? ഹേ ഞാനഅത് വള്ളത്തി ഇട്ടാണ്ട്- കേഴക്കാണ്ട് പിന്നെ അത് അങ്ങനെ തന്നെയുണ്ട്- മസാല കുട്ടിയാണ് പൊരിച്ചില്ല, ചിലപ്പോ വൈകുന്നേരം ചായക്കട- കൂട്ട്കും അങ്ങനെ തിന്നാന ഇഷ്ടം. ചോറ്റക്ക ഒന്നും പൊരിച്ച് പോല.
ആഹാ എനിക്കത്ഷ്ടല്ല പൊതുവേ ഇഷ്ടമല്ല. നമ്മുടെ മക്കൾക്ക കി- ത്തിയാ മതി.
ഹേ ആ ശരി.
അയിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുംല്ലല്ലോ.
പിന്നെ...
പിന്നെന്താ കാക്ബേജും പൊരിചും. അതേപോലെ തന്നെ.
ആഹാ വീട്ടിലൊക്കെ പോലില്ലേ നികാനൊക്കെ?
ആഹ വീട്ടിൽ പോയിന്നു കഴിഞ്ഞ ആഴ്ച പോയിന്നു.
ഏ ശരി ആ പോയാണ്ട് ഇപ്പ നേരേ വന്നേക്കാല്ലേ?
ആഹ നമ്മള് വ്യാഴം ഉം വ്യാഴം, വെള്ളി ഒക്കെ നിന്ന് പോരും.
ഏ അപ്പോ നിങ്ങൾക്ക് വെള്ളി- അവിടെ സ്കൂള് ഒയിവായിരിക്കും?
ആഹ ഈ കൈ വെള്ളി മറ്റേ മുഹറം- പത്തിന്റെ ലീവ് ഉണ്ടായില്ലേ? കഴിഞ്ഞ വെള്ളിക്കെ ആ ഒ ഒരുരിതിന് പോയിരുന്നു.
ഏയ് ശരി.
മം.
കുറേ ആൾക്കാര് നിക്കാൻ പോയിന് പറയാ.
ആഹ അങ്ങനെ അങ്ങോട്ട് ഒയിവ്- കിട്ടുമ്പോളൊക്കെ അല്ലേ പോവാൻ പറ്റുള്ളു.
ഏ ശരി. പിന്നെ നിങ്ങക്ക് വീട്ടില്- കൃഷിയൊക്കെ ചെയ്യലുണ്ടോ?
ആഹ അവിടെ ഉമ്മ ചെയ്യും, ഉ്മ്മക്ക് ഒക്കെ ഇഷ്ടാ.
ഏ എന്തൊക്കെയ ചെയലുണ്ട്?
പയറ്, കുമ്പളം, പിന്നെ പ്പോ മുളക്, മുളകും- തൈയൊക്കെ, വഴുതനങ്ങ തൈ്യ അങ്ങനെ. കുയിച്ച് ഇട്ട്കാണ്.
ഏ ചീര അങ്ങനത്തൊക്കെ ഉണ്ടോ?
ആഹ ചീര.
ഏ അങ്ങനെ സ്കൂളന്ന് വിത്തിട്ടിയതോ? അതോ ഇങ്ങള് അങ്ങനെ ചെയ്തോ? വാങ്ങി വെക്കണോ?
അല്ല നമ്മള് ഈ പാക്ക് കിട്ടുവല്ലോ? വാങ്ങാൻ കിട്ടുവല്ലോ വിത്ത്. ഉ അങ്ങനെ മേടിക്കല.
ഇങ്ങനെ അത് ണ്ടാക്കല് ടെർസില് മണ്ണൊക്കെ ന്നർച്ചാണ്ട് അങ്ങനെ.
അല്ല നമ്മക്ക് സ്ഥലണ്ട് മ്മൾ വീടിന്റെ ബാക്കിലൊക്കെ കൊറെ സ്ഥലണ്ട്.
അഹ് ശെരി അങ്ങനെ ണ്ടാക്ക്ണ? ഏഹ് ന്നിട്ട് ങ്ങള് വീട്ടിലാവശ്യത്തിന് കടകൾക്ക് കൊട്ക്കോ?
ആഹ് കൊർച്ചക്കെ ഫീലയ്യല്ണ്ട് ഈ പൂള. വാഴ അങ്ങൻത്തക്ക സെയിലെയും
ഏഹ് ശരി പൂള, ചേമ്പ്, ചേന അങ്ങൻത്തക്കെ ണ്ടോ?
ആഹ് ചെമ്പ്, ചേന, മഞ്ഞള്
താ അതോ വീട്ട്ൽ വേറെ ആരേലോ?
അല്ല ഇവടെ ഇമീംപ്പീ ഓൽക്ക് ങ്ങനെ വേറെ പണിയൊന്നുംല്ല ഇപ്പ പിന്നെ കൊറ കൊർച്ചക്കെ ഇങ്ങനെ ഗൾഫിൽ ന്ന് പ്പ വടെ നാട്ടിൽ സെ
ഏഹ് ശരി ങ്ങട്ട് നൻക്കാനൊക്കെ ഓലെന്നെ നൻച്ച് നട്ട് നോക്കലക്കെ?
ആഹ് ഓലന്നെ ചെയ്യും ഓൽ രാവിലെ പോവും പിന്നെ.
ച്ചാണ്ട് അങ്ങനെ നൻക്കലോ അതോ?
അല്ല ഞങ്ങക്ക് കൊയൽക്കണർണ്ട് അയ്ൽ ഇഷ്ടംപോലെ വള്ളണ്ട്. കൊയൽ കിണർല്ലേ?
ഏഹ് അഹ്ശരി
ആഹ് അയിന്നൊരു മോ ഇത്ങ്ങനെ വെച്ചക്ക പൈപ്പ് ച്ചക്കാ. അതോണ്ട് നനക്കും
ഏഹ് ആഹ് അപ്പ ങ്ങനെ വള്ളം എട് കരക്കാരല്ലേ ങ്ങളെ വീടങ്ങനെ പാട ത്തങ്ങനെ
അല്ല പാടന്നല്ല
ആഹ്
ഉം ഇവടെ ഇവടെ അധികങ്ങനെ റബ്ബറാ റ ബറുംന്തോട്ടങ്ങള്ല്ലേ ആഹ് അഹ് ആഹ് ആഹ് ഒരു റബർന്റെ ഏരിയ ഇവടെ.
ഏഹ് അഹ്ശരി പിന്നെ വേറെ എന്തൊക്കെ വിശേഷ ഒക്കെ ങ്ങൾ ബുക്കൊക്കെ വായിക്കല്ണ്ടോ? ഫ്രീയക്ക ആവുമ്പോ?
ഇല്ല ഇൻക്ക് തീരേ ഇഷ്ടല്ല ബുക്ക് വായിക്കാനൊന്ന്
ഏഹ് അഹ്ശെരി ഏഹ് ഏഹ് സിൻമ ആണല്ണ്ടോ? ഏഹ് ഇപ്പ ലാസ്റ്റ് കണ്ട സിൻമേതാ?
ലാസ്റ്റ് ഏതാ അതിരഡി കണ്ട്
ഏഹ്
ദൃശ്യം ത്രീ കണ്ടു അങ്ങനെ
ഏഹ് അഹക്ക കണ്ടോ?
ആഹ് ഞാൻ എറങ്ങണതൊക്കെ എങ്ങനെലൊക്കെ ആരെടുന്നലൊക്കെ കേറ്റിങ്ങനെ കാണും.
ഏഹ് ഇൻക്ക് പിന്നെ സിനിമ കൊഴപ്പല്ല ചെൽപ്പോ ഇടി നല്ലോ ട്രെൻഡിങ് ആയതൊക്കെണ്ടല്ലോ അങ്ങൻ ഇതൊക്കെ കാണുന്നല്ലാതെ ട്രെ ഏറും റീൽസൊക്കെ കണ്ടുത്ത്രക്കലാ. റീൽസ ണ്ടാ തന്നെ നേ റ്റ്പോണ അറില്ല ഇന്റെ വീട്ട്ൽ പിന്നെ വൈഫ്‌ ഫൈ ണ്ട് അഒടത്തിയാ പിന്നെ ഒരു ലിമിറ്റേഷനുംല്ലേ ഫോണ് മക്ക് ഫ്രീയും അല്ലേ. പണികളൊന്നും ഇല്ലല്ലോ അപ്പ അഒട്ന്നങ്‌ ങ്ങനെ കണ്ടുത്തർക്കണ പണി ന്നെ ഇബടെ എത്തുമ്പോ പിന്നീ ഇവടെ വൈ ഫൈ ഒന്നില്ല അപ്പോ നമ്മള് ദിവസത്തില്ള്ള ഒരു ഒന്നര ജീബി ണ്ടല്ലോ അഹ് തീ
ആഹ് ആഹ്
തിരോ കിട്ടീല്ലെങ്കിൽ അന്നത്തെസം എന്തോ ഒരു പോരെ എര്ന്തോര് ഒര് എടങ്ങാറാ വെർതെ പോവാണല്ലോന്ന് അങ്ങനെ ഞമ്മളെ സമയം വെറ് ർതെപോണ്ന്നെല്ല ക്ഷെ ആ നെന്റെരു ഒന്നര ജീബിള്ളതാങ്ങട്ട് കഴിഞ്ഞില്ലെങ്കി ഒരെടങ്ങേറാ വെർതെ ഇപ്പൊ പോവാണല്ലേ എംബിന്ന് അങ്ങനൊര് തോന്നലാണ്
അതൊക്കെ ഇതാ അറിയുമ്പോതിന് കഴിയും അയിന് അൻക്ക് ചെറിയ ആഹ് മക്കള്ണ്ടാവൂലലേ ഫോണ് കളിക്ക്ണെ
ഇൻക്ക് ഇൻക്കയിന് ഫോണ് കൾചാനാരൂല്ലെ ഇന്റെ ചെർ ചുമ്മാ അവൻ ചെർതല്ലെ അപ്പൊ ഞാനന്നെ ഒറ്റക്ക് കൾച്ച് തീർക്കണ്ടെ ഇങ്ങക്ക് പിന്നെ മക്കള് ള്ളോണ്ട്
ഉം ഓരോ ഗെയിമിനന്നെ വേണം കൊറെ നെറ്റ് വാണം ഞാന് അൺലിമിറ്റഡ് റീചാർജ് ചെയ്യും
ഏഹ് ശരി ഇക്ക് പിന്നെ അൺലിമിറ്റട്ന്റെ ആവശ്യ ശ്യല്ല ഈ ഒന്നര ജി ബി ന്നെ ചെലേസം ഒന്നും തീരലില്ല നമുക്ക് ബടെആക്മ്പോ നമുക്ക് അങ്ങനെൺ കളിച്ച്ക്കാൻ നേരംണ്ടാവൂല്ലല്ലോ
ഉം ഉച്ച ആവുമ്പോത്തിനന്നെ നെറ്റ് തീരും ഒന്നര ജി ബി ഒക്കെ റീചാർജ് ചെയ്താ അപ്പോ പിന്നെ ഇപ്പോ അൺലിമിറ്റഡന്നെണ്
ഇപ്പൊ ഈ കുട്ടളെക്കെ ഇനി വേം യൂട്യൂബ് ഇട്ത്തി ഷോർട്സ് കാണോയ് അപ്പൊഷോർട്സിനൊക്കെ നല്ല നെറ്റാണ്ടേ
പിന്നെ ചെല ഗെയിമിലെ നെറ്റില് കേറി കളിക്കണ ഗെയിമ്ണ്ട്
ആഹ് അതന്നെ ആഹ്
അപ്പ അങ്ങനെ ചെയ്യും
അപ്പൊ അങ്ങനെക്കെ ആവുമ്പല്ലെ ആഹ് പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഞ്ഞിപ്പോ മക്കള് സ്കൂള്ട്ട് വരുമ്പോക്ക് വൈകുന്നേരത്ത്ക്ക് ചായ കടി എന്തേം സ്പെഷ്യലഒക്കെ ഇണ്ടാക്കോ ഓൽക്ക അങ്ങനെ എന്തീം വാണോ ബേക്കറി അങ്ങനെക്കെ ത്ത് ഏഹ്
ഉണ്ടാക്കും എന്തേലൊക്ക ഇണ്ടാക്കും
ഏഹ് ബേക്കറിം ചായ അങ്ങനെ കുട്ച്ചോ
ആഹ് ഒന്നുല്ലെങ്കി അഅക്കെ കുടിക്കും പക്ഷെ എന്നും ഇപ്പങ്ങനെ ബേക്കറി വാങ്ങണ്ടേ അയ്ന് മട്ച്ച് ച്ച്ട്ട് എന്തേലാെക്കങ്ണ്ടാക്കും ഇന്ന് പരിപ്പ് വെള്ളത്തില് ഇട്ട്ക്ണ് പരിപ്പ് വടണ്ടാക്കണംന്ന് കര്ത്ണ്ട്
എഹ് എന്തെക്കെ ഇണ്ടാക്കല്ണ്ട് സ്പെഷ്യലുകളാെക്കെ
ഞാന് എല്ലാം പരീക്ഷിച്ചാേക്കും മക്രോണി മക്രോണെച്ച് കാണ്ട് കേക്ക്ണ്ടാക്കും ഉം ന്യൂഡിൽസ് വെച്ച്കാണ്ടൊക്കെ കേക്കൊക്കെ ഇണ്ടാക്കും
ഏഹ് ഇങ്ങൾ നൂഡിൽസും മറ്റേ ലൈസൂടീം ഇതാക്ക്യാണ്ട് മിക്സ് ആക്കി കഴിച്ചല്ഇണ്ടോ
അത് വീഡിയോലൊക്കെ കണ്ടു കൈ
പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ ഭയങ്കര ടേസ്റ്റ് അഅ് തിന്നാ പിന്നെ പള്ളർഞ്ഞ മയ്ര്യാണ് ഞാ ഇപ്പൊ കുറേ ല്ല് ഇന്റെ വേ വീട്ട്ക്ക് ന്ന്‌ക്കാൻ പോയപ്പോ അവ്ന്ന് ഒരീസ ഞങ്ങളല്ലാരൂടി കൂടി ഇണ്ടാക്കീനിം അയ്മ്പുർപ്യക്ക് ലെയ്സാങ്ങി പത്ത് ലെയ്സ് ഇട്ടൂലേ അയ്മ്പുർപ്യക്ക് അഞ്ചു ഉർപ്യന്റെ ക്ക് ആ പത്ത് ലൈസും കാെറേ നല്ല രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഫ്ലേവറ് മാറ്റി മൂന്നണ്ണം ഒരേ ഫ്ലേവറ് മൂന്നെണ്ണം വേറെ ഫ്ലേവറ് അങ്ങനെ അങ്ങനെ വാങ്ങിയാണ്ട് ഇണ്ടാക്കി നല്ല ടേസ്റ്റ് ഇണ്ടായിനെ അയ്ക്ക് ഉള്ളീം പിന്നെ അമ്മള് മാഗ് മേഗി വാങ്ങ്യാണ്ട് മാഗിൻ്റെ ആ കട്ടണ്ടല്ലോ ആഹ് മറ്റേ നൂല് നൂല് അത് ഈ മൻ മറ്റേ അമ്മള് പാ ഒരു ഫ്രൈപാന് ഇട് ത്താണ്ട് ചൂടാക്കി ഒന്ന് ചെറുങ്ങന ഒന്ന് ചൂടാക്ക്യാണ്ട് ചെറിയൊരു നെറം മാറിയപ്പോ അത്ങ്ങനെ പൊടിച്ച് ന്നല്ലോ പൊടിച്ച് നല്ലോ ക്രിഞ്ച് ആാക്ക്യാണ്ട് അതാെ ഒര് പാത്ര പാത്രത്ത്ക്ക്ട്ടാണ്ട് പിന്നെ മാഗിന്റെ അയിലിന്നെ ബണ്ടാവോല്ലോ അയിന്റൊര് പൊടി ആഹ് അതും അയില് വിതറിയാണ്ട് ലേസ സുറുക്കി ഉപ്പും നല്ല ടേസ്റ്റ്ണ്ടായിനി മല്ലീച്ചപ്പും വേണട്ടോ
ഏണോ
ആഹ് ഇല്ല ഒന്നും വേവിച്ചണ്ടാ നൂഡിൽസ് വേവിക്കന്നും ചെയ്യരുത് നമ്മള് ജസ്റ്റ് ഒന്ന് വവ് അച്ചേക്ട്ടാണ്ട് ഒന്ന് വേവിക്ക വേവിക്കല്ലേ ഇങ്ങനെ ചൂടാക്കി എടു ക്കുല്ലോ നരിച്ചടുക്കല്ലോ ഇപ്പൊ നമ്മള് ഈ സേമി പൈസൊക്കെ ണ്ടാകുമ്പോ നമ്മ സേമി ചെ പ്പ ഒന്ന് ചൂടാക്കില്ലേ ആഹ് അതേപോലെ ആഹ് അങ്ങനെ ഒന്ന് ഇതാക്കിയാണ് നല്ല ടേസ്റ്റ് ഒന്ന് ണ്ടാക്കിയോക്കേണ്ടി ഇങ്ങനെ വെറുതെ വൈകുന്നേര കു ട്ട്യോളോക്കണ്ടല്ലോ ചെൽപ്പോങ്ങനെ പൈസക്കെ പ്പോ അയ്മ്പൊർപ്യക്കെക്ക് ആവുമ്പ വല് ചലവൂല്ലായിന് പിന്നെ വെല്ലുളി പിന്നെ നമ്മെ വീട്ടില് എന്തായാലും ഉണ്ടാവല്ലോ നമ്മള് ഓംലറ്റിന് എരിയണയ്രി ചെറുതാ ക്കി കുന കുനാ എരിയ വെല്ലുള്ളി ന്നട്ട് അങ്ങനൊന്ന് ണ്ടാക്കി കഴിച്ചോക്കണ്ടി ഏഹ്
വല്ലുള്ളി അങ്ങൻ തന്നെ അയ്ൽ ഇട്ട് കൊടുക്കല്ലെ
ആഹ് ആഹ് വല്ലുള്ളിയും പിന്നെ ഈ ലേസും ഒക്കെ പൊടിച്ചാണ്ട് ങ്ങനെ ഇട്ട്ടുക്ക കൊറച്ചൊരു വില്പ്പമാണ്ണട്ടോ പൊടിച്ചുമ്പോ അത് മറ്റേ ലേസൊക്കെ പറ്റ ന്നുർങ്ങി പൊടിഞ്ഞോരുത് അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ കടിച്ച് തിന്നാനൊരു തിന്നൻൊരു ഇത്ണ്ടാവില്ല ഉം നല്ല ടേസ്റ്റ് ഒന്ന്ങ്ങള് ണ്ടാക്ക്യോക്കണ്ടി കുട്ടിൾക്കൊക്കല്ലോം ഇ്ടപ്പെടും ചെയ്യും ഉം പിന്നെ കുട്ടിൾക്ക് എരുവറ്റുല്ലെങ്കില് കൊറച്ച് മുളകും പൊടി ഇട്ടാതി ഉം ഇനി മുഴ്പോടി ഇട്ടിലിം കുഴപ്പല്ല കാരണം ആ മറ്റേ മാഗിൽ ഇണ്ടാവുന്ന ആ ഒരു പൊടി ഉണ്ടല്ലേ അതന്നെ നല്ല ടേസ്റ്റ്
ആഹ് പിന്നെന്നെ ലേസിലും ഉണ്ടാാവല്ലോ ടേസ്റ്റ്ർ
ഒരീസം അങ്ങനൊന്ന് ഉണ്ടാക്കൊക്കെണ്ടി നെകു ട്ടിള് പിന്നെ എന്നും അഹ്ന്നെ വേണോറി ഏഹ് ഇൻ ഞൻ ഇന്റോടെ പോയപ്പോ ന്നാള് അങ്ങനെ ണ്ടാക്കിട്ട് ഞങ്ങോട് തയിഞ്ഞില്ല ക്ഷെ തിന്നാ വൈ എന്റെ വയറ് നിറഞ്ഞ മായിരി അറിയ ഉം ഈ സ്വർക്കല്ലെങ്കി തക്കാളി ജ്യൂസ് അടിച്ച് പർന്നാലും മതി അച്ചക്ക്
ആഹ്
അതും ടേസ്റ്റാ നലോ വെള്ളം പോലു ഒക്കരുത് ചെറിയൊരു കൊർച്ചിങ്ങനെ ഒരു പുളിക്ക് മാത്രം ങ്ങനെ മതി അങ്ങനെ ടേസ്റ്റാ
ഉം ശരിെന്നാ നീ കട്ടാക്കികാള
ഏഹ്
ടൈമയി
ആഹ് ന്നാ ശരിട്ടോ ഓക്കെട്ടോ
ആഹ് ഓക്കെ ഓക്കെ